ലോ?
ആഹ്, കേക്ക്ണ്ടോ? ആ, എന്തെയ്യിണ്?
പങ്ങനെ ഇരിക്ക്ണു, ഇപ്പൊ ഉച്ചയില്ലേ, കുഞ്ഞു ഉറങ്ങാണ്. അപ്പൊം ടി വി ഒക്കെ കാണാ വിചർച്ചിട്ട്.
ആത് ശരി.
ആഹ് ആഹ് ആഹ് ആഹ്, അപ്പ സ്കൂളിലൊക്കെ ഒന്ന് അന്വേഷിച്ചു ആഹ, ഒന്ന് അന്വേഷിച്ച്നോക്കി യോക്ക് പറയാ.
ആഹ് ആഹ്, അത് ചോദിക്കണം ഞ്ഞി ഇപ്പൊ ഏട്ടന്റെ കുട്ടി പഠിക്ക്ണ സ്കൂൾലെന്നെ ഒന്ന് അന്വേഷിച്ചു നോക്കി നോക്കെണ ട്ടോ?
ആഹ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വെച്ചാ മതിയല്ലോ, നേരത്തെ കൂട്ടിട്ടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചെലപ്പോ അവരൊ കേൾക്കുവായിരുന്നു ഈ അവരുടെ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ
ആഹ് അല്ല അവിടെ പഠിപ്പിക്കാനും പറ്റില്ലടാ
ആഹ്
അപ്പൊ ഡി എൽ എഡിന് ഇങ്ങന കൊടുത്തത് ഇനിപ്പോ വേറെ വല്ല എവിട എവിടെയല്ലൊക്കെ കിട്ടന്ന് വെച്ചെങ്കിലും അപ്പൊ അതിനനുസരിച്ച് ചീയ്യാച്ചിട്ടാണേ ഇനി അഥവാ കിട്ടീലച്ചങ്കെ ഇവിടെ കേറാനും പറ്റില്ല അപ്പ ആ ഹസ്ബന്ഡറ് വീടിന്റെ അവിടന്ന് ചേർക്കണ്ട വരി അതാണ് പ്പ ഇങ്ങനെ എന്നാലും ജസ്റ്റ് ഒന്ന് ചോയിച്ചിടാ ഇങ്ങനെ പറ്റുവോന്ന് ഉം
അംഗൻവാടി പോവാനൊക്കെ ഇഷ്ടമാണോ
ആഹ അദ്യൊക്കെ നല്ല ഇഷ്ടായിരുന്നു പോണ അവസരത്തിലൊക്കെ നല്ല ഇഷ്ടായിരുന്നു ഭയങ്കര ഇൻറസ്റ്റ് കാര്യങ്ങളൊക്കെ ഇ പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പപ്പോ ഞാ എന്നോടവിടെ ഇരിക്കാനാ പറയും
ഫുഡ ഒക്കെ ഇപ്പൊ നല്ല ഫുഡ് അല്ലേ അവർക്ക്
ആഹ നല്ല ഫുഡ് ആട്ടോ കാരണം രാവെ വിലെ എന്താ എള്ളിന്റെ ആദ്യക്ക ഇങ്ങനെ മിഠായികളല്ലേ മ കൊടുത്തർന്നത് കടയിൽ നിന്ന് വാങ്ങി മിട്ടായികളല്ലാം കൊടുത്തന്ന ഇപ്പൊ എള്ളിന്റെ ഉണ്ട അതുപോലെ അമൃതം പൊടിയൊക്കെ എന്തൊക്കെ കുറെ സാധനങ്ങള് പിന്നെ കടല മിഠായി അവര അവിടെ ഉണ്ടാക്കുക
ആഹ് വൻ എന്റെ കുഞ്ഞു പോകുമ്പോഴും കടലമിട്ടായി ഉണ്ടാക്കും ഒരു പത്ത മണിക്ക് കടലമിട്ടായി ഉ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ പാലും കൊടുക്കുക ആഹ് കടല മുട്ടായും പാലും പിന്നെ ഉച്ചക്ക് മറ്റേ എന്താ ചോറ് വെജിറ്റബിൾ എന്തെങ്കിലും ഒന്നിനെ ബീറ്റ്‌റൂട്ട് കയാരറ്റ് അങ്ങനെ എന്തെങ്കിലും ഉപ്പേരിയും ചോറും പിന്നെ നമ്മൾ കൊണ്ടു പോകും ചെയ്യും അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അവർക്ക് അത് താല്പര്യം ഇല്ലാന്ന് ണ്ടെങ്കിലോ വിചരിച്ചിട്ട് എന്തേലും നമ്മൾ ഇവിടുന്ന് കറി കൊടുത്തുവിടും പിന്നെ നാല് മണിക്ക് ഉപ്പുമാവ് ഉപ്പുമാവും കൊണ്ടും കൊണ്ട് പോരും
ആഹ് ഇപ്പൊ അങ്ങനെ ഉപ്പുമാവ് കൊടുത്തേക്കാൻ പാടില്ല എന്നിണ്ട്ത്രേ
ആഹ അവിടെ ഇരിത്തിക്കഴി
ആഹ് ഇരുത്തി കഴിക്കണം പറഞ്ഞിട്ട് ന്നാള് അംഗനവാടി ട്ടീച്ചറ് സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു എന്താണാവോലെ അങ്ങനെ ആക്കിയത്? അവൻ വീട്ടക്ക് വന്ന് കഴിക്കാറുണ്ട് അതെ
ആഹ് അവര് ഉറങ്ങി നീക്കുമ്പോ ഒരു സ സമയാവില്ലേ പറഞ്ഞിട്ടാണ് കൊടുത്ത വിടണ് എന്നൊക്കെ ഞങ്ങളടുത്ത് പറഞ്ഞു
ആഹ് വീട്ടിക്ക് കൊണ്ടയാ ചെലപ്പോ കഴിക്കില്ലെങ്കിലോ വച്ചിട്ടാവൂല്ലേ
ആഹ് മൂന്ന് മൂന്നരക്ക് ഇനി വിടണ്ടേ മൂന്നരയുടെ ഉള്ളിലല്ലേ വിട അപ്പൊ കുഞ്ഞുങ്ങൾ നീ ക്കുമ്പ തന്നെ മൂന്ന മണി മൂന്നേ കാലൊക്കെ ആകും പിന്നെ ഇത് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിക്ക് ഈ വാശിയും ഞാനൊക്കെ ഞങ്ങളൊക്കെ എടുത്തോണ്ട് വര ചെയ്യ ഉറക്കത്തന്ന് പിന്നെ എവിടെയ കഴിക്കാൻ നേരം നേരത്തെ ഉറങ്ങി നീക്കുന്ന കുട്ടികളാണെങ്കി കൊഴപ്പ പ്പല്ല്യ അവര് കൊറച്ചൊന്ന് ചുണുങ്ങിയാലും പിന്നെ ഇരുന്ന് കഴിച്ചിട്ട് ട്ട് പോരാ ഇതയ്നുള്ള നേര ഇല്ലല്ലോ ഈ മൂന്നരക്ക് നീറ്റ് കഴിഞ് കഴിഞ്ഞ പിന്നെ അവർക്ക്ന്ന ടൈംന്നണ്ടല്ലോ അവർക്ക് നാല് മണി വരെല്ലല്ലോ മൂന്നര മൂന്നേ മുക്കാല് വരെ ഒക്കെ അല്ലേ ഉള്ളൂ അപ്പൊ ഞാ നമ്മള് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കാ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു വിടായിരുന്നു
ആഹ് ഞാന ആദ്യം ആഹ് ആദ്യം ഇവനെ ആക്കുമ്പോ ഏഹ് ഇങ്ങട്ട കൊടുത്തയൊക്കെ ചെയ്തർന്നതേ അപ്പൊ ഞാൻ ചോയ്ക്കുട്ട അവരോടെ എന്താണ് ഇങ്ങനെ വീട്ടേക്ക് കൊടു തേക്കണത് ഇവിടുന്ന് കഴിക്കണില്ലേ ച്ചോദിച്ചിട്ടോ പറഞ്ഞു ആഹ് ഇവിടെരുന്ന് ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ ഇവിടെ നിന്ന് കേഴിച്ചു ണ്ടായി ആ ബാക്കിയുള്ളത് ഇങ്ങനെ തന്നേക്കാണ് പറഞ്ഞു അപ്പൊ ഞാൻ ആ പറഞ്ഞു പിന്നെ ഒരു ദിവസം വന്നപ്പോ അവ ഉറങ്ങാണ്ടാർന്നു അപ്പൊ ഉപ്പ്മാ അവോട് തന്നേച്ചു അപ്പൊ വീട്ട പോയിട്ട് കഴിക്കണ്ട് പക്ഷെ ചെല കൂട്ടികളൊന്നും കഴിക്കില്ലത്രെ ന്നിട്ട് കൂടെ വര്ന്നോരോക്കേന്നോട് പറഞ്ഞുട്ടോ ആഹ് കഴിക്കണില്ല എന്ന് പറഞ്ഞണ്ട് ചിലപ്പോ അത് കാരണം ആയിരിക്കും ഞങ്ങനെ വിചാരിക്കണോ
ഡിയാവൊല്ലോ
ആഹ് ശരിയാ അഹ് ചെറുപയറിന്റെക്കെ പായസം കാര്യങ്ങളൊക്കെ ഉണ്ടലോ.
ആഹ് അതൊന്നും ഇല്യേയിരുന്നു ഇവര് പഠിക്കുമ്പോ ഇവര് ഇറങ്ങിയതിന് ശേഷാണ് നമ്മുടെ ബിരിയാണി. ഒരു കുട്ടി ചോയിച്ചു പറഞ്ഞിട്ട് ഹേ മെതി ഉച്ചക്ക്. ആഹ് അവന് കിട്ടിയിട്ടില്ല ഇവന് കിട്ടിയിട്ടില്ല ഇവന് ഉറങ്ങീന്. ശേഷം അടുത്ത നെക്സ്റ്റ് വന്ന പിള്ളേർക്ക കിട്ടീക്കണെ. പ്പൊ കഴിഞ്ഞ കൊല്ലപ്പൊ ഇവന് എൽ കെ ജി ആയിരുന്നു അപ്പൊ അയിന്റെ മുമ്പത്തെ കൊല്ലം വരെ ണ്ടായിരുന്നില്ല്യ.
അതെ.
ആഹ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പ ആയിരിക്കണത്. ന്തായാലും നല്ല കാര്യം അങ്ങനെ വെറൈറ്റി ഒക്കെ കാണുമ്പോ. പുള്ളേര് കഴിക്കുവേ എറും. ഒരേ സാധനം ഡെയിലി കൊടുത്ത് കഴിഞ്ഞ അവര്ക്ക് ഇഷ്ടപ്പെടില്ലല്ലോ.
അതെ ലെ. അല്ല എന്തേലൊക്കെ വെറൈറ്റി അയിറ്റ് വേണം എന്നാൽ തന്നെയാണ് കഴിക്കാനും ന്റത്ണ്ടാവൊള്ളൂ.
കൊറച്ചെങ്കിലൊക്കെ പോഷകങ്ങൾ അങ്ങനെ തന്നെ കിട്ടും നമ്മള് വീട്ടിലെത്ര അരച്ച് കുറുക്കി കൊടുത്താലും കഴിക്കില്ല.
അഹ് ആഹ്.
അടെ നല്ലായിരുന്നു കൊർ ച്ചരൊക്കെ ഇരിക്കുകയും ചെയ്യും കളിക്കുകയും അപ്പൊ സ്കൂളിൽ പോകുമ്പോ വാശിണ്ടാവില്യ.
അതെ തെ ആഹ് അങ്ങനെ അംഗൻവാടി പോയി ശീ ല്ല ഏഴാണങ്കിലും കൊഴപ്പല്ല ഞാനി പ്പോ അങ്ങന ആയിക്കുണ്‌ ഇനി ഇപ്പോ അൻഗന വാടിയിലും പോണില്ല പെട്ടെന്ന് സ്കൂളി യാക്കുമ്പോ എന്താണ് ആവോ റിയാക്ഷൻ ണ്ടാവുക എന്നൊക്കെ വിചാച്ചിരിക്കല്ലേ ഞാന്. കഴിഞ്ഞെല്ലം പോയതാണ് കഴിഞ്ഞെല്ലം പോയി ഫസ്റ്റ് ഒക്കെ പറഞ്ഞാൻ പറില്ലേ നല്ല ഇൻട്രസ്റ്റ് ആന്ന് പോവാന്. പിന്നെ ഞാ ഇരിക്കണം പറഞ്ഞിട്ട്കൊറച്ചിസം പോയില്ല പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ അയ്ൻന്റെ ഇടയില് കൊറെ. ഏ എന്തേലും ഒക്കെ വിശേഷങ്ങളൊക്കെ വരുമ്പം അന്നൊക്കെ ഞാൻ പറയും കൊറെ കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നെ കല്യാണം എഗേജ്മെന്റ്. പൂരം അതിന്റെയൊക്കെ ടൈമാവുക അങ്ങടും ഇങ്ങോടും പോയിട്ട് കൊറേ ദിവസം ലീവാവും. അങ്ങനെ കേട്ട് ശരിക്ക് കറക്റ്റ് ആയിട്ടാണ്ട് പോവാ ആഹ് പോയിട്ടില്ല പിന്നെ കൊറച്ച് ദിവസം പോയി. അങ്ങനെ കൊറച്ചൊന്ന് അങ്ങട് തരവായി വന്നപ്പോഴത്തിന് വീണ്ടും ഇങ്ങനെ ഓരോ കല്യാണങ്ങളായി അപ്പൊ അതായി.
ഒരു ദിവസം പോയില്ലെങ്കിൽ പിറ്റേ ദിവസം പോവാനും ഇപ്പ ഇപ്പ സ്കൂളിലാണെങ്കിലും അങ്ങനെ തന്നെ ശനിയും ഞായറും കഴിഞ്ഞു കഴിഞ്ഞാൽ എണീക്കാന് ഭയങ്കര ബുദ്ധിമുട്ടാ തിങ്കളാഴ്ച- ച്ചായ പറഞ്ഞു കഴിഞ്ഞാൽ ഉന്തിത്തള്ളി വിടണ്ടി വരും പിന്നെ ഒന്ന് ട്രാക്കിലാവ- ചൊവ്വയും ബുധനും കൊഴപ്പം ഉണ്ടാവില്ല വ്യാഴം ആയി കഴിഞ്ഞാൽ വീണ്ടും ഇവര്ക്ക് ഒറക്ക ക്ഷീണം വരാൻ തുടങ്ങുവല്ലോ. രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഇവര് ഇതിനാത്ത് നീറ്റ് നീറ്റ് നീറ്റ്. വ്യാഴായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എപ്പളാ ലീവ് എപ്പളാ ലീവ്ന്ന് വെള്ളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ- രണ്ടു ദെവസം പിന്നെ ഭയങ്കര കളിയും ചിരിയും ആയി കഴിഞ് പിന്നെ വീണ്ടും ഇതേപോലെ- ചെല തിങ്കളാഴ്ച എണീക്കാൻ പാട് ഭയങ്കര ബുദ്ധിമുട്ട്. ആഹ് ചെറിയ തായത് കാരണം ഇത്തിരിം കൂടി ഒന്ന്. പോന്ന് കഴ്ഞ്ഞാൽ കൊഴപ്പുണ്ടാവുല്ല എന്നും- പോണം പോണന്നുള്ള ഒരു മനസ്സിൽ വന്ന് കഴിഞ്ഞാലെ
ആഹ് അതെ അല്ലെ പിന്നെ- പ്പൊ കുട്ടികളേം പറഞ്ഞിട്ട് കാര്യവില്യ നമ്മളും ചെറു ചെറുപ്പകാലത്ത് ഇതുപൊലൊക്കെ തന്നെ അല്ലേ ഇണ്ടാർന്നെ അങ്ങനെ മടിയായിട്ടും പോവാനും ഞാനൊക്കെ ഏഴ് മണിക്ക് എണി- ക്കും ഒരു എട്ട് മണി എട്ടര ആ ഒരു സമയത്ത് ബസ്സിനൊക്കെയാ പോവാ അയ് അതിന്റെ ഇടക്ക് കെടന്ന് ഇത് ഇങ്ങനെ - ലെയിറ്റാ പോയി കെടന്നത്.
സ്കൂൾ ബസ്സുള്ള കാരണെ നമുക്ക് അങ്ങനെ ഒന്നും ഇതാക്കാനും പറ്റില്ലല്ലോ. ആ കറക്റ്റ് ടൈമില് ചെന്നില്ലാന്നുണ്ടെങ്കി ബസ്സും പോവുവല്ലോ.
അതെ അങ്ങനെയൊക്കെ പോകുമ്പോ എന്താ ചെയ്യാ? പിന്നെ കൊണ്ടോയിയാക്കോ അവരെ കൊറച്ച് നേരം നിർത്തണ്ടാവൂലേ അവിടെ.
ഇത് ഇല്ല ഇത് കൊറച്ച് എട്ടരയൊക്കെ ആവുമ്പോളേക്കും വരുവേ. ഒമ്പതെര ആകുമ്പളേ സ്കൂള് എ എത്തുള്ളൂ അപ്പൊ വേറെ വഴി കൂടെയൊക്കെ പോകണ്ടത് കാരണം- ചെറിയ ഊട് വഴികൾ ഉണ്ടാവുവല്ലോ അങ്ങനത്തെക്കൂടെ പോ- പോകേണ്ടത് കാരണം നമ്മളിപ്പോ ലേറ്റ് ആയ അവര് പറയും ഇന്ന സ്ഥല- കൊണ്ടൊയി നിർത്തെ ഞങ്ങള് എത്തും ഇന്ന ടൈമിനുള്ളില് പറയും അപ്പോ നമ്മള്- ടൈമിനുള്ളിൽ അവിടെത്തണം ഇത് വരെ അങ്ങനെ പോയിട്ടില്ല.
അതെ അല്ല അപ്പറത്തെ വീട്ടിത്തെ കുട്ടികളെ - അങ്ങനെ പോണ കാണാം ഓട്ടോയിലൊക്കെ പോകുമ്പോ അവരിങ്ങനെ പറയണ കേക്കാം വേഗം വരൂ ട്ടു എന്നൊക്കെ- പറയണേ. ഓട്ടോയില പോവാ അപ്പ അവരിങ്ങനെ വിളിക്കും ഇങ്ങനെ ഹോൺ അടിചോണ്ടിരിക്കും കുട്ടി റെഡിയാവാത്ത കാരണെ.
മുറ്റത്ത് വരുന്നാണെങ്കി കൊഴപ്പവില്ലേ ഇത് മെയിൻ റോഡ് വരെ പോണം. അപ്പൊ അമ്മക്ക് അവരെ അധികം പിടിച്ചി നിർത്താൻ പറ്റില്ല.
ആ അപ്പൊ നമ്മള് കറക്റ്റ് ടൈമിൽ അവിടെ എത്തണം അല്ലേ അപ്പൊ ഇല്ലാത്ത ദിവസം- അത് എങ്ങനെ അറിയാം
ഇല്ലാത്തത് നോക്കി നിക്കും വെയിറ്റ് ചെയ്തിട്ട്. കണ്ടില്ലന്നുണ്ടെങ്കി കാണണ പുള്ളാര് കൊണ്ടോകും അത്രേ ഒള്ളൂ. അത്ര തന്നെ ഒള്ളൂ ഓട്ടോറിക്ഷയാണെങ്കില് നമ്മുടെ വീട്ടില് വന്ന് കാണി
ആ വിളിച്ച് പറഞ്ഞാലും മതി ഇത് പിന്നെ ആരുക്കും നിർബ- ബന്ധം ഇല്ലല്ലോ വന്നാ വന്ന് പോയാ പോയി അങ്ങനെയല്ലേ ഒള്ളൂ. പ്രൈവറ്റ് ആവും ആ പിന്നെ- ഓട്ടോയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന്റെ അവിടേക്ക് വരും ഹോണടിച്ച് നോക്കിയിട്ട് ഇണ്ടോ ഇല്ലേ അറിയാൻ പറ്റുല്ലോ ഇതിപ്പോ അങ്ങനെ പറ്റില്ല ബസ്സാവുമ്പോ നമ്മൾ പോയിട്ട് നിക്കന്നെ വാണം.
ആഹാ അല്ല സ്കൂൾ ബസ്സൊക്കെ ഉള്ള കാരണം കുട്ടികൾക്ക് കൊ ച്ച്താട്ടോ പണ്ടത്തെ പോലെങ്ങനെ നടന്ന് പോവെ അതുപോലെ ലൈൻ ബസ് ഒന്നും വിളിച്ച് പോണ്ടല്ലോ?
ആഹ ഇ ചെറിയ പിള്ളേരെ കൊണ്ട് വിടാനും പാടാണല്ലോ? ല്ലെ പിന്നെ മ്മള് തന്നെ ഇറങ്ങി.
ഇങ്ങനെ പറയ്ണ പോലെ ചെറിയ കുട്ടികളാകുമ്പോ പറഞ്ഞേക്കുല്ല നമ്മളായി മെനക്കെട്ട് പോയി കൊണ്ട് പോയി ആക്കും വേണം. സ്കൂൾ ബസ് ഒക്കെ ഉള്ളപ്പോ അത്രയും നല്ലതന്നേണ് നമ്മുടെ വീട്ട പണകളുടെ ഇടയിലൊക്കെ പെട്ടെന്ന് പോവാന്നൊക്കെ പറയുപോ ബുദ്ധിമുട്ടന്നേണ് ഇവരെ കാര്യ കഴിഞ്ഞാൽ ന ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാലോ?
അതും ഈ നേരം വെള്ക്കണതിന് മുമ്പ് പോണ്ടേ എട്ടര എട്ടേ മുക്കാലൊക്കെ. ആകുമ്പളേത്തിന് എത്തിക്കും വണം ഇവര് സ്കൂ ളിക് വ ട്ട് ഇന്ന ടൈമിന്റെ ഉള്ളിൽ പ്രൈവറ്റുകാര് വരണം അതിന്ശേഷേ സ്കൂൾ ബസ്സുകാർ വരുന്നുള്ള റൂൾണ്ട്. അപ്പോ ആഹ കാരണം അത് ഇടുങ്ങിയ വഴിയാണ്. അപ്പൊ രണ്ടും കൂടി വന്ന് കഴിഞ്ഞാല് ഒന്ന് ഇവിടന്നും ഒന്ന് അവിടന്നും വന്ന് കഴിഞ്ഞാൽ. ആഹ സ്പേസ് ഇല്ല ഒരെണം പോവാന്. അപ്പൊ സ്കൂൾ ബസ്സുകാര് വെയിറ്റ് ചെയ്ത് നിക്കും ഇന്ന ടൈം വരെ വെയിറ്റ് ചെയ്തു ഒമ്പതെകാല് വരെയൊക്കെ മെയിൻ റോഡ്. ട്ടിൽ നിന്നിട്ട് പിന്നെ പോണത് മുഴുവൻ സ്കൂൾ ബസ്സുകാരായിരിക്കും. പിന്നെ ഓട്ടോ അല്ലെങ്കില് പ്രൈവ നമ്മള് വീട്ടിന്ന് ബൈക്കിനോ കാറിനോ കൊണ്ടാ ക്കിലേ അങ്ങനൊന്നും സമ്മയിക്കില്ല അവര് പിന്നെ സ്കൂൾ ബസ് കേറിയതിന് ശേഷം മാ ത്രേ അടുത്തത് പറ്റൊള്ളൂ അപ്പൊ അങ്ങനെ. ആകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള് ഇന്ന ടൈമില് ഓടിപ്പെടച് എത്തണംന്ന്ള്ളത്.
ആഹ അയ് ശരി.
ആഹ ഹസ്ബൻഡിന്റ അവിടെ ആരൊക്കെയപ്പോ?
അവിടെ അമ്മയും ഏ ഏട്ടനും എടത്തിയമ്മയും ഞങ്ങളും.
ഓ ആഹ
എല്ലാരും കൂടെ ഒന്നിച്ചാലേ? കൃഷി നമ്മക്ക് കുഞ്ഞു കുഞ്ഞു കൃഷികൾ അല്ലാണ്ട്. വല്യ കാര്യമായിട്ടൊന്നുല്ല നമ്മക്ക്ള്ള. കൊറച്ചി ചെ മുളകു ചെറിയ പടം പാവൽ ഇത് മറ്റെ വഴുതനങ്ങ അങ്ങനത്തെ. ഒരു ഉപേരിക്ള്ളത്ണ്ടാവും ഡെയിലി ഇപ്പ നമുക്ക് അത് പറ്റൂല്ലല്ലോ?
അതെ എങ്ങനെ വിത്ത് കുഴിച്ചിട്ടാണോ അതോ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ നമ്മൾ കൊണ്ട് പോയിട്ട് ആയിന്നണ്ടാവണ തൊക്കെ.
മുളകൊക്കെ നമ്മളെ വേസ്റ്റ് വെള്ളം കൊണ്ടോയിടുമ്പോ? അങ്ങനെ വഴുതനങ്ങയും പയറുംഒക്കെ നമ്മള് കൊണ്ട് കുഴിച്ചിട്ടിട്ടന്നെ
അതെ ഇവിടെ വാഴൊക്കെ ഉണ്ട് ആഹ വാഴ പിന്നെ പ മാവ് തെങ്ങ് അങ്ങനെയുള്ള വലിയ വലിയ ചെടികൾ ഉള്ളത് പിന്നെ മുളകു തൈ ഉണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വളർത്തണത് അത് വ വളർത്തുന്നത് അല്ല ഇങ്ങനെ ചെടികൾ ഇങ്ങനെ കുഴിച്ചിട്ടിട്ട് ഉ അങ്ങനെ തന്നെണ്ടായതാ അല്ല വളർത്തണത് അങ്ങനെണ്ടല്ല തന്നെങ്ങനെ ഉണ്ടായതാണ്ന്ന് പറയുക
ആഹ് ഞങ്ങക്ക് അതിനുള്ള സ്പേസ്ല്ല ഈ ചേനയും ചേുമമ്പൊ ഒക്കെ വെച്ചിട്ടുണ്ട്
ആഹ
അങ്ങനെ കൊറച്ചുണ്ട് അല്ലാണ്ട് വല്യ മാവും പാവുംള്ള മാവുണ്ട് ഏഹ തെങ്ങുണ്ട് പ്ലാവ് ആഹ് മാങ്ങണ്ടാവാറുണ്ട്
കടേക്കെക്കൊ കൊടുക്കോ വിൽ
ഇല്ല അതില്ല അയ്ന്ല്ല്യ നമ്മക്ക് ഇത് പഴിപ്പിച്ച് തിന്നാൻ പറ്റുന്ന ഒരുതരം നല്ല ടേസ് റ്റുള്ളൊരു മാങ്ങേണ്. ഏഹ് പച്ച ക്ക്ന് എന്നാ തൊലി കട്ടിള്ളതേ അത് ഭയങ്കര നല്ല ടേസ് റ്റെല്ലോ പഴിപ്പിച്ച് കഴിഞഴിഞ്ഞാ നല്ല ടേസ്റ്റ് ആണത്.
അതെ. അപ്പൊപിന്നെ കൊടുക്കില്ലല്ലോ ല്ലേ.
കൊടുക്കൊന്നുല്ല്യ നമുക്ക് അഴൽപ്പക്കത്തുള്ളവർക്ക് കൊടുക്കും അല്ലാണ്ട് വിക്കാനൊന്നുല്ല്യ.
ആഹ്. അല്ല ഇബടെ ഇപ്രാശ്യം നല്ല മാങ്ങണ്ടായ സീസണാണല്ലോ ആഹ് ശരിടാ.
ആഹ് ശരി.
അഹ്.